ടെ നല്ല വർത്താനം നല്ലത് തന്നെ
ആ ഇവിടെ നല്ലത് സുഖം വിശ് നല്ല വിശേഷം
ഉം ഉം
മ് നമുക്കൊരു യാത്ര പോയാലോ?
ആഹ് ആഹ് പോകാലോ നമ്മൾ എങ്ങോട്ടാ പോകണ്ടേ എവിടെലും സ്ഥലം നോക്കി വെച്ച്ട്ട്ണ്ടോ
ആഹ് ഞാൻ സ്ഥലം ആലോ പിന്നെ ഊട്ടി പോയാലോ ഊട്ടിയില് ഈ മഴത്തൊക്കെ പോവുമ്പോ നല്ല രസല്ലേ? ആഹ് ഊട്ടിൽ ആഹ് നല്ല കാലാവസ്തേട്ടോ ഊട്ടി പോക നമ്മക്ക് ന്നാ അവിടെ രസം നമ്മളെ പി മക്കളിം കൊണ്ടോക ഇസ്കൂളി നമുക്ക്, നമുക്ക് ഈ ഓണ ഓണവെക്കേഷന്ണ്ടല്ലോ ഓണ വെക്കേഷൻൽ പോവാ എന്നാ പിന്നെ നമക്ക് സുഖായിട്ട് ഓണ വെക്കേഷനിൽ പോവാലോ ആഹ് പുള്ളേര്ക്ക് അവധിയല്ലേ ആ പിള്ളേർക്ക് അവധിയല്ലേ അപ്പൊ ഒര് രണ്ടു ദിവസം അമ്മക്ക് അയിൽ ഒരു രണ്ടു ദിവസം നിക്കാനായിട്ടാണ് പോവാ
പോവാം ആഹ് പിള്ളേര് ഡ്രസ്സെല്ലാം പാക്കെയ്ത് ഒക്കെ റൂമൊക്കെ നമ്മൾ സെറ്റ് ചെയ്യണ്ടേ അവിടെ
റൂമൊക്കെ സെറ്റ് ചെയ്യണം എന്നാൽ പിന്നെ നമുക്ക് ഇവിടുന്നങ്ങ് പോയാ മതിയെന്ന് ഗ് ബസ്സിലോ അല്ലെങ്കിൽ സുമോയിലോ അതിലൊക്കെ പോവാം നമുക്കത് കുറച്ച് കുട്ടി ആൾക്കാരല്ലേ പോകാം ആ പിള്ളേർക്കും ഇഷ്ടമാകും കാരണം അവര് വ്യക് ക്കേശല്ലേ വെക്കേഷൻല് വെറുതെ വീട്ടില് ചടച്ചിരിക്കലേക്കാ അപ്പൊമ്മക്ക് അവരെ കൂട്ടി അങ്ങനെ പോവാ. നമുക്ക് ആ കൊറച്ച് പൈസ ആ അവിടെ കാണാനുണ്ട്. ആഹ് കാണാനുണ്ട് രണ്ടിസം കാണാല്ലെ സ് സ്ഥലമുണ്ട് അപ്പൊ നമുക്ക് രണ്ടു ദിവസലൊക്കെന്ന് കാണുകയും ചുറ്റിക്കറങ്ങി നടക്കാം ആ
ഉം ഉം ഫുഡൊക്കെ അപ്പൊ നമ്മൾ എങ്ങനെയാ അവിടുന്ന് പുറത്ത്
ഫുഡ് ഭക്ഷണം നമുക്ക് പുറത്തുനിന്ന് കഴിക്കേണ്ടി വരാല് നമുക്ക് വല്ലതൊക്കെ ഉണ്ടാക്കിയാണ് കൊണ്ടുപോക കാരണം നെയ്യപ്പം ഉണ്ണിയപ്പം അങ്ങനത്തൊക്കെ ണ്ടാക്കിക്കൊണ്ടോയാല് വണ്ടിനിന്ന്ങ്ങണ്ട് കഴിക്കാലോ ആ. ആ ആദ്യത്തെ ദിവസം രാ ഉച്ചക്ക് നമുക്ക് ക്ക് ഇണ്ടാക്കി കൊണ്ടോക ഒക്കപ്പാടെ നമ്മകൊണ്ട് ചെലവ് കഴിയൂല്ലല്ലോ. നമുക്ക് ആദ്യത്തിന് നമുക്ക് ഇണ്ടാക്കി ആ പിറ്റേ ദിവസം പുറത്തുന്ന് വാങ്ങാം കാരണം റൂമിനൊക്കെ ചിലപ്പോ സംഖ്യ കൊറെ ആയാലോ പറയാൻ പറ്റൂല്ല ആഹ് പിന്നെ അമ്മക്ക് ചെറ്യാ കടികളൊക്കെ നമുക്ക് ഇണ്ടാക്കി കൊണ്ടോകാം നെയ്യപ്പൈറ്റോം ഉണ്ണിയപ്പം ആയിട്ടും അങ്ങനത്തെ പിന്നെ ഈ പലഹാരങ്ങളൊക്കെ നമുക്ക് വാങ്ങയും ചെയ്യാം ആ ബിസ്കറ്റ് ആ ഇല്ലെ മുഠായി ഐറ്റൊക്കെ വാങ്ങാം കാരണം ഇവിടന്ന് വിട്ടാ അവിടൊക്കെ നല്ല വെലെ കാരണം പറയാൻ പറ്റില്ല നമ്മള നാട്ടിന്ന് തന്നെ ഒന്ന് വാങ്ങിക്കൊണ്ടുപോകുന്നേ
അതെ ഫുഡൊക്കെ കുറെേയൊക്കെ നമുക്ക് ഇണ്ടാക്കി കൊണ്ടോവാ.
മുട്ടയേള് വണ്ട്യേരല്ലോ അപ്പൊ നമ്മള ഈ നാട്ടിന്ന് കുറച്ച് തേമുട്ടായി
ഉം
പിന്നെ നാരങ്ങ മുട്ടായി അങ്ങത്തൊക്കെണ് കടിച്ചാ പൊട്ടാത്ത മുഠായിയൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ പണ്ടത്തെ മുഠായികളൊക്കെ കിട്ടുമല്ലോ
കമർക്കട്ട്
ആ ആ അ മുഠായിക്കട വാങ്ങിക്കണ്ടാല് കൊണ്ടെയി ആ പിന്നെ ഒര് കരീണെ കുട്ട്യാൾ ഇണ്ടെങ്കി പിന്നെ ഓൽ പ്പൊക്കെ കൊടുക്കും ചെയ്യാ ആഹ് ആഹ് ആ യാത്ര പോമ്പം എന്തായാലും ഉള്ളവർക്ക് വിശക്കും പിന്നെ അവിടെ പോയാ നമ്മള് കൊണ്ട്പോയതൊന്നും ചെലപ്പോ അവർക്ക് പറ്റ് കിറ്റ്ണ്ടാവൂല കാരണം അവടെഅയിലും വലുതല്ലേ ഇണ്ടാക ആഹ് പൊർത്ത് പുതേത് കാണല്ലേ അപ്പ അയിനും വലുത് അവിടെ ഇണ്ടാവും ആ അപ്പൊ നമുക്ക് അങ്ങനെ നമുക്ക് പോകാം ഏതായാലും വെക്കേഷൻ ഉണ്ടാവുമല്ലോ ഓണത്തിന് എന്തായാലും പിള്ളരെന്തായാലും എന്തായാലും അവൾ കരയും കാരണം ഇങ്ങനെ പ്പൊ കൊറേ വാട്സപ്പിലൂടെ സ്റ്റാറ്റസ് ഒക്കെ കാണുവല്ലോ അപ്പൊ കാണുമ്പോ അവർക്കൊ ഒരു പൂതി ഉണ്ടാവൂലേറെ കാരണം അവര് ഫോണിപ്പൊ ഞമ്മള് ആഹ് ഞമ്മക്കും കൊതീണ്ടല്ലോ നമുക്കും കൊതിയാണ് അപ്പൊ അവരെന്തായാലും ഫോൺ അവരടുത്തുണ്ടാവുമ്പോല് സ്റ്റാറ്റസ് കാണാം അപ്പൊ പറയും എന്താ നോക്കുന്നോ?
ശരിയാ ഞാനും ഓർക്കാറുണ്ട് അങ്ങനെ ഫോൺ കാണുമ്പോ എല്ലാരും സ്റ്റാറ്റസിടുമ്പോ എനിക്കും കൊതിയാവാറുണ്ട്
ആ എനിക്കും അങ്ങനെ തോണാറ്ണ്ട് കാരണം അമ്മള് എല്ലാ ആൾക്കാരും പോകും കാരണം അപ്പൊ അമ്മക്കൊരു പൂതിയല്ലേ പ്പൊ മ്മക്കാണ്ട് പോക എല്ലാ സ്റ്റാറ്റസ് കാണും ഞങ്ങളെ ആരും കൊണ്ടോകാല്ലല്ലോ അറിം
മ് എനി
എന്നാല് ഓൽക്ക് തോന്നുമ്പോ ഓൽക്ക് എല്ലോടത്തു കൂടി പോകാം കാരണം
പോകാം അത് ശരിയാ അവര് ഫ്രീയാല്ലേ നമുക്ക് പോകണമെങ്കിൽ നമ്മൾ മ മക്കളെ ഏപ്പിച്ചിട്ടാണല്ലോ പോകാൻ അവർക്ക് നമ്മള്ണ്ടല്ലോ പിള്ളേരുടെ കാര്യൊക്കെ നമ്മള് നോക്കിക്കോളൂല്ലോ.
ക്കാണേലും ഓൽക്ക് ആ ഓൽക്ക് ഒറ്റത്തടി മോൽക്കാണ് പോവാ കാരണം ഓൽക്ക് ഭക്ഷണം കൊണ്ടോണ്ട. ഓൽ ഇപ്പൊ പൊർത്ത്ന്ന് പൈസണ്ടങ്കിൽ ഓൽക്ക് വാങ്ങിക്കഴി കായന്നെ ഓൽപ്പം തെ കൂട്ടുകാരെപ്പൊ ഓലാണ് പോ
പോകാം അതെ നമുക്ക് അതിനൊന്നും പറ്റൂല നമുക്കപ്പ അങ്ങനെയാണേ ഓണത്തിന് നമുക്കിപ്പ തന്നെ എല്ലാം നോക്കി വയ്ക്കാം വണ്ടിയും ബുക്ക് ചെയ്യേണ്ട കാര്യങ്ങളും സ്ഥലങ്ങളും.
സ്ഥലങ്ങളും പിന്നെ ഞാൻ ചോദിച്ചിപ്പോ ഞാനപ്പൊ പറഞ്ഞ നിങ്ങളെ എല്ലാരുകൂടെ പോവാങ്കി പൊയിക്കോളിന്ന് പറഞ്ഞ് അപ്പൊ ഏതായാലും ഓണത്തിനാണ് പോകുന്നത് പറഞ്ഞേ
ആഹ്
അപ്പൊ നമ്മൾ ഇപ്പതന്നെ വണ്ടി ബുക്ക് ചെയ്യാ എന്നാ പിന്നെ നമ്മക്ക് അവിടെ എത്തീട്ട് പിന്നെ റൂമ് കാര്യങ്ങളൊക്കെ ബുക്കല്ല ആഹ് ആഹ് കിടക്കാല റൂമുകളും ഓക്കെ പിന്നെ ഡ്രസ്സ് ആ അന്വേഷി റ്റാ പിന്നെ ഡ്രസ്സൊക്കെ നമ്മള് കൊണ്ടോണ്ണം ബാഗ് അതൊക്കെ വാങ്ങണം പിന്നെ പിള്ളേർക്കും അവിടെ കുറച്ചൊക്കെ ഒരു ദസ്തൊക്കെ വാങ്ങണ്ടേ അവ്ട്ന്ന്ടാനൊക്കെ ആ ആ തണുപ്പല്ലേ തണുപ്പ് കുപ്പായങ്ങളൊന്നും ഇല്ലാത് അതൊക്കെ ഇവിടുന്നന്നെ മേടിച്ച് കൊണ്ടുപോം കാരണം അവിടെ എത്തുമ്പോ കൊറേ ചെലപ്പം ഇവിടത്തിങ്ങാട്ടീലും റൈറ്റ് അവിടെ വരും. പൈസ വരും അ അപ്പ നമ്മുക്കൊക്കെ ഇവട്ന്നനെ നോക്കി വച്ച് കാണ്ട് പോവാ. അപ്പം നമുക്ക് ഫൈനിൽ ഒരുങ്ങിയതാ. ആഹ് ഊട്ടീൽ പോയിട്ട്ണ്ടേ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം പോയതാ ഒന്ന് കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് പ്രാവശ്യം ചും പോയിക്ക്ണ് പിന്നെ പിള്ളേരായിട്ട് പൊയിക്ക്ണ് അവര് പ്രാവശ്യം ഈ മഴത്തെ മയത്ത് പൊയ്ക്ക്ണ്.
ആഹ് ആഹ് ആഹ് അവിടെ അടുത്ത നിന്ന് നിങ്ങൾക്ക് അടുത്താണോ ഊട്ടി അവിടെന്ന് കൊറച്ചു ദൂരണള്ളൂ
കൊറെ പോരണം കൊറേ ഞങ്ങള ഇവിടൊക്കെ കൊറേ പോര്ന്നം അങ്ങട്ട് പിന്നെ ഇവിടെ അടുത്തുകൂടെ ഒക്കെ ഇണ്ട് പാർക്കായിട്ടും മറ്റും അതൊന്നും അവർ പറ്റൂല അവർക്ക് പിന്നെ വലിയ വലിയ സ്ഥലം കൂടെ കൂടെള്ള പറ്റ
ആ എല്ലാ വെക്കേഷനും ടൂറ് പോകാറുണ്ടോ നിങ്ങള്
ഇല്ലേ ഞങ്ങൾ അങ്ങനെ പോവാറില്ല എപ്പളേങ്കിലും ഒക്കെ ഒന്ന് ഇപ്പൊ കഴിഞ്ഞ പെരുന്നാക്കി ഞങ്ങളൊന്ന് തീവണ്ടി കയറാൻ പോയി. അപ്പൊ ചെറിയ മോന് ഭയങ്കര പേടിയണയില് കേറാൻ. അ അപ്പൊ ഓന ടാഹ് ട്ഹ് കേറാണ് ഫസ്റ്റിൽ കേറാണ് അപ്പോ ഓന് കയറിയപ്പോ കരയേനു ഇൻക്ക് പേടിയാണ് അറ കണ്ട് തീവണ്ടി വെര്നെ കണ്ടപ്പത്തന്നെ അവന് കരയാണ് ഞാൻ പോവുല ഞമ്മക്ക് വീട്ടിലേക്ക് പോ കാ വീട്ടിലേക്ക് പോകാ അയില് പിന്നെ ഏതായാലും ഞങ്ങള് വന്നതല്ലേ കേറാറഞ്ഞ് പിന്നെ കെയറ്റി അയില് പിന്നെ കൊറച്ചേരൊക്കെ കരഞ്ഞു പിന്നെ അവിടെ എത്തി കഴിഞ്ഞപ്പോ പിന്നെ ഓന് കുഴപ്പല്ല പിന്നെ അയിനെറങ്ങി കഴിഞ്ഞ് ഇവിടെത്തിട്ട് പിന്നേ പറയാണ് നമുക്ക് വീണ്ടും പോകല്ലേ അറീണ്ട് അപോന് ഇഷ് ട്ടായിക്ന് പിന്നിം
ആഹ് ആദ്യം കാണുമ്പോ പിള്ളേർക്ക് പേടിയായിരിക്കുല്ലോ?
ആഹ് പിന്നെ അതുകഴിഞ്ഞിട്ട് ഓള് ഉപ്പാന്റെന്റുപ്പാനോട് ചോയിച്ചു ഉപ്പാ അമ്മക്ക് പോകാല്ലേ അപ്പ മഴകൊയ്യട്ടെ എന്നിട്ട് അമ്മക്ക് പോ ഇപ്പ മഴക്കാലല്ലേ അത പ്പപർഞ്ഞ് മഴ കഴിഞ്ഞിട്ട് പോകാർഞ് പിന്നെ ഫസ്റ്റില് ഞങ്ങള് പിന്നെ. അവനിങ്ങൊണ്ട് ഞങ്ങള് മമ്പുറം വരെ പോയി മമ്പുറത്ത് അവനൊരു നേർച്ചടാണ്ടായിന് അപ്പോ അവന് അപ്പൊ ഓനേകൊണ്ട് ഫസ്റ്റില് പോയി അത് കഴിഞ്ഞ്കാണ്ട് പിന്നെ ഞങ്ങള്
ക്കോടി ബീച്ച് അയിലെക്കൊന്ന് കറങ്ങിപ്പോന്ന് പിന്നെ കോട്ടക്കുന്ന് കയറി കോട്ടക്കുന്ന് പിന്നെ സ്റ്റെപ്പ് കയറി കയറി കയറി കുഴഞ്ഞ് ഞങ്ങള്
കോട്ടക്കുന്ന്ന്ന് പറഞ്ഞ അതെ വിടെയാ അതെന്ത് സ്ഥല ടൂറിസ്റ്റ് പ്ലേസ് ആണോ
ആ അവടെ കാണാനുണ്ട് അവടേ ഊഞ്ഞാല് യന്ത്ര ഊഞ്ഞാല് അങ്ങനെ അതൊ ണ്ട് കുട്ടിയേക് ഇല്ലതൊക്കണ്ട് പക്ഷെ അയ്ന് സ്റ്റെപ്പ് കോഴിക്കോട് കൈ ആഹ് കോഴിക്കോട് കഴിഞ്ഞിട്ടാ തോൺണ് ഞങ്ങളങ്ങനെ പോയി കോട്ന്ന് പോന്നപ്പളാണ് കോട്ടക്കുന്ന് പോകാറഞ്ഞു സ്റ്റെപ്പാള് കേറാനിതിഷ് ഇഷ്ടംപോലെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ക പിന്നെ അയിന്റെ അപ്പറത്തൊന്നുണ്ട് അതില് പിന്നെ സ്റ്റെപ്പ് കയറണ്ട
ആഹ് ആഹ്
അപ്പൊ ഞങ്ങള് അവിടെ കണ്ടിട്ടുണ്ടായില്ല അപ്പൊങ്ങൾ ഇതിലാണ് പോയത് കയരി കയരി പിന്നെ സ്റ്റെപ്പ് കൈരി കൈരി ലാസ്റ്റ് പിന്നെ അയില് റേറ്റ് പൈസ കൂടുതലാണ് ഒക്കത്തിനും വല്ല്യ വല്ല്യ ഇതാണ് പിന്നെ ഞങ്ങളൊന്ന് ഗെസ്റ്റ് കണ്ടു പോന്നു കയറിയതൊന്നില്ല അന്ന് രാത്രി ആയിനു അവിടുന്ന് ബീച്ചിലൊക്കെ കേറി കളിച്ച് പോന്നപ്പോത്തിനെ രാത്രിയായി പിന്നെ പിന്നെ അവടങ്ങനെ ഇത് കാണർഞ്ഞപ്പോ അങ്ങനെ അങ്ങനെ അയില് കേറിപ്പോന്ന്
പിന്നെ തേക്ക് മ്യൂസിയം പറഞ്ഞ സ്ഥലണ്ട് തേക്കാളക്കല്ല സ്ഥലം അവുട്ക്ക് പോകാറുണ്ട് വല്യ തേക്ക് അങ്ങനെ
ആ ശെരി അത് അത് തേക്കടിയിലല്ലേ ആ സ്ഥലം
ആഹ് അത് തേക്കടി അല്ല തേക്ക് മുസിയ മുസിയം പറീം
തേക്ക് മ്യൂസിയം ആഹ് ആഹ്
ആ തേക്ക് മ്യൂസിയം അവടെ തേക്കാള് അങ്ങനൊത്തൊക്കെ കാണാം പിന്നെ പൂന്തോട്ടം
ആഹാ അതെക്കെയ്ണ്ട്.
ആഹ് അതൊക്കെ കാണാം ഇങ്ങള് പോകാറില്ലേ ഇങ്ങള് പോ പോകാറുണ്ടോ ടൂറൊക്കെ പോകാറുണ്ടോ
പോകാറുണ്ട് ഞങ്ങള് വെക്കേഷന് എല്ലാ വെക്കേഷനും എങ്ങോടെങ്കിലും ഒന്ന് പോകും പക്ഷെ ഇപ്പ രണ്ട്മൂനുവർഷയിട്ട് ട്ട് വേ വെല്ല്യ ലോ ദൂരെ ഒന്നും പോകാറില്ല അടുത്തൊക്കെ പോയിട്ട് ഒരു വണ്ടേട്രി
ആ പിന്നെ മല ലമ്പുഴ മലമ്പുഴക്ക് ഇവര് കൊറേ ആയി പറീണത് അവിടെഞാൻ ഇതേവെരായിറ്റ് ഞാൻ കണ്ടിട്ടില്ല അവിടെ എന്താ സംഭവം മ
ആഹ് മലമ്പുഴ ഞങ്ങള് കഴിഞ്ഞിനേൻ്റെ മുന്നത്തെ വെക്കേഷന് മലമ്പുഴാ പോയത് പിന്നെ കയ് ആഹ് ക നെല്ലിയാമ്പതി നെല്ലിയാമ്പതി പോയപ്പോ ഞങ്ങള് ഉം അവടെ മലമ്പുഴേ കേറി പോന്നത് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വെക്കേഷന് ഞങ്ങള് കാന്തല്ലൂര് പോയത്
ആഹ് ഇബല് മലമ്പൊയക്ക് കുറേ ആയി ഓലെ ഇപ്പനോട് പറീണു ഞങ്ങളെ കൊണ്ടോകിം കൊണ്ടോകിം കൊണ്ടോകിം കൊണ്ടോകിഅറിം ആഹ് രസക്കല്ലേ ആഹ് പിന്നെ ഇവർക്കിഷ്ടം മൂനാറ് മൂനാറ്ക്കോണം
മൂന്നാറില്
ആ മൂന്നാർക്ക് അവിടുക്ക് പോകാന്ന് എപ്പളും പറയും അവിടെക്ക് പോകാണെങ്കി മൂന്നീസത്തിന് ഓൽക് ദേ മൂന്നീസം പുടിച്ചും തോന്നുണു അവിടുന്ന് ഇവിടുന്ന് പോയി അവടെ ര
ആഹ് ഇത് ഞങ്ങക്ക് വിടന്ന് ഞങ്ങക്ക് ഇവിടന്ന്. മൂന്ന് മൂന്ന് നാല് മണിക്കൂറള്ളൂ മൂന്നാറ്
ആഹ് ഞങ്ങക്കല്ലേ ഞങ്ങക്ക് ഇവിടുന്ന് മൂന്നീസം പിടിച്ചണം പിന്നെ
ആ മൂന്നാറ് ഞങ്ങക്ക് പോ മൂന്നാറൊക്കെ കൊറേ റാശ്യം ഞങ്ങള് പോയിട്ടുണ്ട് ആഹാ മൂന്നാറ് കൊറേ കാരണം നമ്മടവടെ അടുത്താലോ മൂന്നാറ്.
അങ്ങട്ടാണ് മൂനാർക്കാണ് പോണ്ടേ അറഞ്ഞ്കാണ്ട് ഇവര് കൊറേ ആയി പറീണ്
ആഹ് മൂന്നാർ ടടുത്തായോണ്ട് മൂന്നാല് പ്രാവശ്യം പോയി പിന്നെ ഈ പറിണ ഉട്ടിയൊക്കെ പറഞ്ഞ മൂന്നാല് തവണ പോയിട്ടുണ്ട് ഊട്ടി പോയിട്ടുണ്ട് മൈസൂര് പോയി കൊടൈക്കനാല് പോയിട്ടുണ്ട് എല്ലാ സ്ഥലത്തും പോയി പിണ്ട പോകാത്തത് പിന്നെ വയനാട് മാത്രോള്ളൂ വയനാട് പോയിട്ടില്ല ഇതുവരേം
ങ്ങള് വയനാട് രണ്ട് പ്രാവശ്യം പെയ്ക്കുണു വയനാട് അയിന് വയനാട്ക്കിനി പോകാറഞ്ഞപോ വയനാട്ക്കൊന്ഞ്ഞി പോണ്ട ഇച്ച് പക്ഷെ വയനാടാ ചൂരൽമലൊക്കെ കാണാൻ നല്ല ആഗ്രഹംണ്ട് എനിക്ക് അവിടെ പൊട്ടിയേതും ഇപ്പാണ്ണേ അവിടുക്ക് ആൾക്കാര് പ്രവേശിക്കാനയക്കണില്ല തോൺണ് പോലീസ്മാരൊക്കെ തോണു
ആ ഇപ്പൊ ഇനി മഴയൊക്കെ ആയതോണ്ട് ഒട്ടും ഇതാവൂല അവടെ ഏ വയനാട് ഇതുവരെ പോയിട്ടില്ല വയനാട് പോണന്ന് എനിക്കും ആഗ്രഹമൊണ്ടായിരുന്നു
ആഹ് ഇപ്പയിന് വയില് ഇപ്പൊന്നും പോകാൻ തന്നെ സമ്മയ്ച്ച്ണ്ടാവൂല്ല കാരണം എപ്പളാ പിന്നെ ഉരുള്പൊട്ടാന്ന് പറയാൻ പറ്റൂ ഉം ന്ന് മഴയല്ലേ ആഹ് പേടിയാണ് മഴയാവുമ്പോ ഒന്നും അയിലൊന്നും പോകാനും പറ്റൂല
ഉം
മഴക്കാലം കഴിഞ്ഞിട്ട് നമുക്ക് പോകാഅതെന്നെപ്പ നടക്കുള്ളൂ അറയ ന്നാലൊക്കെള്ളൂ ചുരൊക്കെ കയറാനൊക്കെ
ആഹ് വയനാട് പോണന്ന് വലിയ ആഗ്രഹുണ്ടനിക്ക് കാര്യം വല്യ വെയില ട്ട് പോവാനും പറ്റില്ല ഭയങ്കര ചൂടല്ലേ അവടെ വയനാട്
ആഹ് എന്നാ ശരിട്ടാ
ആഹ് ശരിയാണ്